അലോ..
ആഹ് കേട്ട്
ആഹ് ആഹ് ന്തർത്താനം
നല്ലർത്താനം എത്താവണി എത്ത പണി
പണിത്തുല്ല വ്ടെ കുട്ട്യളെ ഒർക്കി വ്ടെ കെട്ക്ക
കട്ന്നൊർങ്ങോർങ്യോ
ഒർങ്ങില്ല ഒഹ് ചോ ചോർന്നില്ല
ഉം പിന്നെ ഊ ഉം ചോർന്നായില്ല വ്‌ടെ വായിക്ക എയ്‌തക്കെ പണി ത്ത ണിയൊന്നും കയിഞ്ഞില്ല
ഏഹ്
ഇപ്പ വാപ് വൊ പൊറത്ത്ക്ക്‌ പോയിണ് ന്നന്നി ല്ല ചോർന്നാവന്നേനി ഉം
ഏയ്തലു പട്ചലു
ഏ.
എയ്തലും പഠിക്കലുംന്നും കയിഞ്ഞിലോയ്ക്കൊ
ങേഹ് ഒക്കെ തൊടങ്ങോളാ ഒക്കെ ഒക്കെബെടെം പരിഎട്ക്കണെ വല്യയഴമാ മജോളി എയിതിയോളി വജോളി എയിതിയോളി പറയാ തൊടങ്ങില്യ തൊടങ്ങ്നോള്ളു ഉം. ഓലപ്പങ്ങെ കൂടണം
ങ്ങഹ്.
മുടില്ലേ വെയിതാലേ നടക്കണോ. സ്കൂൾട്ടന്നാ കുൾച്ചാ കൊറേ നടക്കണോ. അയി കഴിഞ്ഞി തിന്നാ കൊറേനടക്കണോ. ഓളെ വഞ്ച്പോത്ത് സമയംകണക്കായി അന്റേതെ പയായികൊ അന്റേത് വേ കേക്കോ
ആഹ് എന്തയ്ത്തത് ആഹ് അങ്ങനൊക്കന്നെ അത് സ്കൂൾട്ടന്നാല് മേലേയ്കൂല ത്ത്ന്നൂലാ അപ്പൊയിന്റെഴ്തലെ നടക്കണം പ്പതാ അയിനെ പഠിപ്പിച്ച് ണ്ട് നിക്ക്‌ണണ് നാളെ പരീക്ഷണ്ടാറിഞ്ഞ് സ്കൂളെ സാം ഇണ്ട് പറഞ്ഞ് ഇപ്പോ കൊറേ ഒക്കെ പഠിപ്പിച്ചി.
ഓൾക്ക് തിന്നാൻ വാരി കൊടുത്തപ്പോ നമ്മ സമയക്കജാനെ വാരി തള്ളണം
അതെന്നോ. റ്റയ്ക്ക് തുന്നൂലാ വാരിതിന്നാണേ പിന്ന ത് കൊയ്പ്പല്ലേ റ്റക്ക് തുന്നൂലാ അതാണ്
ഉം ഉം ആതും പറ്റ്ലാ ഇതും പറ്റ്ല്ല അ ആ കറീം പറ്റ്ല്ല ഈ കറീം പറ്റ്ല കോടേണ്.
ആ തന്നെ എരുറ്റൂല മുളക് ട്ടെ പ ട്ടെറ്റൂല ഫുഡ്‌ പറ്റൂല ങ്ങൻതന്നെ ഉപ്പേരിറ്റൂല
ന്നും പറ്റൂലെ കോയിമുട്ടൊരിച്ച് ചോറോടുക്കല്ലെങ്കിൽ അ കളെ എല്ലെങ്കിൽ അപ്പകടം പൊരിച്ചണം
ഉംഹ്
ആക്കേ പറ്റു
ആഹ്‌
അങ്ങലതെ സമയണ്ട് കജു
ആ എന്താ രാത്രി ചോറിനന്താ കറി
ചോർന് ഉച്ചാത്തൊക്കെ തന്നെയാണ് പിന്നെ അപ്പം പോര്ച്ച കോയി മുട്ട് പോര്ച്ച റ്റേക്ക വാണം. ഉച്ചയ്ക്ക് സാമ്പാർ വെച്ചിന്ന് അതെന്നെ ഇള്ളെ.
ഏഹ് ആത്രി ചോറ്ന്ന അല്ലാരു തിന്ന
ആ ചോറ് തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എന്നേ കൊണ്ട് വയ്യാ ആവൂല ചപ്പാത്തിന്റെ പോടീ ഒക്കെ ഇണ്ട് അ നല്ല കറിയു വാങ്ങ കോയൊ കോയിയോ മീനൊക്കെ വാണം
അ ഓളായിട്ട് കോഴിക്കറി എർച്ച് ദെരിപ്പോ.
ആ ആ അക്കെ വാണം ന്നാ തിന്നേക്കു ചോറിനാട്ടിണി പണി ബ ചപ്പാത്തി ഇണ്ടാക്കാൻ. ഒരയിരി ത്മൽ ഇട്ട വെന്തോളു ചേപ്പാത്തി പിന്നെ ഒപ്പോ നടക്കണോ. ഉ ചെലപ്പൊക്കെ ഉണ്ടാക്കു ഞാൻ കറിയൊക്കെ ഇണ്ടാവു. ഇന്ന് ഇപ ചോറന്
ഉം
അതെ
നാളെമുത്താ
ഈന്താ മയണ്ടോ?
മഴയല്ല്യ ഇന്നായിതില്യ ആ ഇന്ന് വൈകുന്നേര ആറണി അഞ്ചണി ആവു ട്ടോ വന്ന് നന്നായിട്ട്
ആ പിന്നെ നേരൊ വൈകിയാ
ഏ
നേരം വൈകിയാല് അടുത്തല് ഒഴിക്കുക
നേരംമ്പോക്കാങ്ങനെആയാലും ആ അതാരാ പിന്നെ എന്താ എത്ര കുട്ടികളുണ്ട്നെനക്ക് എത്ര കുട്ട്യാളുണ്ട്
എനിക്ക് രണ്ടാള്
ചെർതോ വലുതോ
ആ, ഓ ഒന്ന് എൽ കെ ജിയിലാണ്, ഒന്ന് ചെറുതാണ് ഒന്നര വയസായിന്ന്
ആ അത് ശരി
ഉം
എൽ കെ ജി പഠിപ്പിച്ചാൻ കുറച്ച് വഴിയിണ്ടാവലെ മറ്റേ ആയിട്ട് എല്ലാം അവനക്ക് വേണ്ടീരും ഉം ഉം അതിന്റെത്താ
അ അത് തന്നെ ഓനെ ഓള പഠിപ്പിക്കണേ, ആദ്യം ഓനും കൊടുക്കണം ഒരു സ്ലേറ്റും ബുക്കും പെൻസിലും ബാഗും ഒക്കെ ഓളതേ പോലെ ഓനും കൊടുക്കണം എല്ലാ ഞാനത് വെക്കാ വിളിപ്പിച്ചാ സമ്മതിക്കൂല
കൊടുത്താലും അവിടെ നിക്കൂല അവളെ കണ്ടൂല്ലേ
ഏ, അത് കൊടുത്താലാവും ഓന് വേണ്ടാ, ഓന് മറ്റൊൾത് തന്നെ കി ട്ടണം ഓള് പഠിച്ചണ ബുക്കും സ്ലേറ്റും ന്നെ കിട്ടണം
അങ്ങനെ തന്നെ പരിപാടി ന്തായ്ലും അതോൽക് വാണം തിന്നാൻ കൊടുക്കാ അയമക്ക് അയ് തിന്നാൻ കൊടുക്കാൻ അയ്മക്ക് വാണ്ടിരും ഔ മാണ്ടിയരും ഉം ഉം ക്കലെ
ഓലെ പഠിപ്പിച്ചാനാണെങ്കിലൊ വയ്തലടെ കുത്തിന്നൊട്ക്കണം എയ്തികയ്യ്ണെ വരെ എല്ലാ ഇതെയ്തൂല്ല്യ പഠിച്ചൂല്ല്യാ എൽ കെ ജി അല്ലേ
ക്കെ ശരിയാവവുല കൊറേ അങ്ങട്ടും കൊറെഇങ്ങട്ടും
ഉം ആദ്യം എഴ്തനായിട്ട് പിന്നെഴ്തും പിന്നെ തലകുത്തനങ്ങനെയ്തു
ഉം അതന്നള്ളത് ഉം എന്ത രാവിലേക്കെത്താന്ന്
രാവിലേക്കെന്താന്നൊന്നും തീര്മാനിച്ചില്ല രാവിലേക്ക് രാവിലെ എണീ ച്ചിട്ട് തീര്മാനിക്കലാ എന്താണ്ടാ കണ്ടിയെ കറി എന്താ
പിന്നെ
ഏഹ് ഇ
അരിയൊക്കെ വെള്ളത്തിട്ട് നിക്കാണ് ഞാൻ ചോയിച്ചാണ്
ഏഹ് ഇങ്ങള് രാത്രി അരിച്ചെക്കലാ
ഉം ചെൽപ്പം ചെൽപ്പാ ഉയിന്ന്ദോശക്കോ വെള്ളപ്പത്തിനൊക്കെ അര്ച്ചെക്കും ഇന്ന്പ്പാ നോക്കില ആവും ട്ട് ഇന്ന്പ നോക്കി നാളെ പുട്ട്ണ്ടാക്കാര്ച്ചതാ
ഏഹ് പുട്ട്ക്കെന്താ കറിണ്ടാക്കല് പഴോ അല്ലേൽ കറിയൊ
കടലണ്ട് പയൊന്നുപ്പാർക്കും പറ്റൂലണ്ണി മുമ്പത്തായ്രി ഉപ്പ്മാവ്ട്ട്ല്ല കറിക്ക കട്ലണ്ട് കടലിം ചെറ്പയറൊക്കെണ്ട് ഏതെന്ന്ടണം അതോ അപ്പൊ ഇജ്ജർഞാരി തീര്മാന്ച്ചില്ലേ കൊറച്ചയ്ഞ്ഞാ തീര്മാൻചൊള്ളൂ
ഏഹ് ഉം അരി വെള്ളത്തിട്ട് അരിച്ചെച്ചാല് പൊന്തെണ്ടോ നന്നാവൊ രാവിലെ
ചെൽപ്പം പൊന്തൂല ഏതാണങ്കി അതാണ് പണിമരം പൊന്താഞ്ഞാ പിന്നെ അഹ്‌ ഇണ്ടാക്കാൻന്നെ സുഖണ്ടാവുല അപ്പൊപിന്നെ മടിയ എന്നോണ്ട് കുട്ട്യള് ഉഴുന്ന്ദോസണ്ടാക്കാ ണ്ടാക്കാറിം പൊന്തു ഞാണ്ടാക്കേല്ല്യ
ആഹ് അഹന്നെ പൊന്താഞ്ഞ പിന്നെ നന്നാവുല ഉഴുന്ന്ദോശി ഇഡ്ലി ഒന്നും നന്നാവുല
പൊന്തണം ഇവിടെ ഞ്ഞാൻ വെറ്തേ ഇഷ്ട ഉഴുന്ന്ദോശ അയിന് ഇതാണ് അഹ് പ്പൊന്തുല പൊന്താതെ ഇൻക് മടിയ
അരിയ്ക്ക്ട്ക്ക്ണേന്റെ പൗതി ഉഴ്ന്നെട്ക്കണം അയിന്റെ പൗതി ചോറൂട് ക്കണം ന്നാ നല്ലോണം നന്നാവും
ഏഹ് അങ്ങനെ ഞാൻ കൊറച്ചടലൊള്ളു ആ ഉഴുന്ന്
ഏഹ് അരി എട്ക്ണെന്റെ അരി രണ്ട് ഗ്ലാസ് എടുക്കാണെല് ഒരു ഒരു ഗ്ലാസ്ല്ല്യ മു ക്കാ ഗ്ലാസ്‌ന്തായ്ലും ഇടെണ ഉഴ്ന്ന് ആഹ് ഒരു ക്ലാസ് ചോ ആഹ് ആഹ് ഉയ്‌
ഉയ്‌ന്ന് ഏഹ് ഞ്ഞാങ്ങനെ അൾക്കലൊന്ന്ല്ല ഞാൻ ലേസണ്ട് വാരിടും
കൊയ് ചോറൂടണം ഇത്തി ഇത്തിരി ഉലുവി- ആഹ് അങ്ങനെ അൾന്നെന്നെടണം ഇന്നാലേ പൊന്തിവരുള്ളൂ ന്നല്ലോ നന്നാവും
ഉം- നന്നാഞ്ഞാ ഏത്ണ്ടാക്കാ മ്മക്ക് മനസ്സ്ണ്ടാവും വേറി കെതിയേടാ അവ്ടെ ചിന്തി വടെ കേട നി സാനം നാസാവന്നെല്ലാതെ
അഹ്അതന്നെ നന്നാവണ ന്നാല അങ്ങനായ് റ്റാലൊക്കെ നന്നാവണം ഇന്നാലെന്നെ ഇണ്ടാക്ക കയ്യൊള്ളൂ
ഞാൻ പിന്നെ പത്തിരി അൻണ്ടാക്കും ന്നാ പിന്നെ ഏത്ത് കേടന്ന് പോവുലല്ലോ അത് പെത്താവുല ബാക്കീയാചെ ഫിഡ്ജിവെച്ച രാവിലെ പിന്നെ പിറ്റേന്നും ചുടാ ഏറും അതന്നെണ്ടാക്കല്
ഉം പത്തിരി പണിയാണ് പത്തി ചുട്ട് ഓഹ് ഇപ്പ ഇണ്ടാക്കണ്ട ആദ്യം വാട്ടി പിന്നെ കൊഴച്ചി പരത്തി ചുട്ട് അങ്ങെയാണ്
മാനേ നാശായി പോവൂല്ലന്നി ചോറുംല്ല ഇത് സാധനം അതാണ് നാശയി പോവാഞ്ഞ പോവല്ലോ പക്ഷെ കൊറെേ അങ്ങനെ ഇങ്ങനെയ ആയി പോകുന്നു എനി- സാധ മാസ ഭയങ്കനര കേതിയെടാ
ആഹ്
ഇവര് അറിയ എന്നുംഇങ്ങൾ പത്തിരി എന്നും ഇങ്ങൾ പത്തിരി എന്നും പത്തിരിയ ഇര്
നാഹ് പത്തിരി എന്നും പത്തിരി ആയാ മടുക്കൂലേ? വെറൈറ്റികൾ ഉണ്ടാക്കണം എന്നാലേല്ല മടുക്കാവക്കള്ളൂ
വെറൈറ്റി തന്നെ ചെിലപ്പോ വീടവും അപ്പൊ എനിക്ക്താ പറ്റ എന്താകുലേ മാര്യയികാണാക്കി ഇണ്ടാകും.
ഉം.
കേൾക്കാവോ?
എന്തായാലും
ആഹ്
പിന്നെത്ത ഇങ്ങൾ നല്ലോണം ഉണ്ടാക്കോ?
ഉം.
നല്ലോണം എന്തക്കൊന് ചോയ്ക്ക കുക്കിങ് ഒക്കെ നല്ലോണം
ഉം ഉണ്ടാക്കും. ഉം. ന്നാ പിന്നെത്ത ഒറക്കുകൾ ഒടാങ്ങിയതാപ്പത്
ചോറ് ചോർ തിന്നാൻ സമയമായാലോ
ആഹ് ചോർനാണ് ടൈമായ്ക്ക്ണ് ചോർ തിന്നാൻ പോണം ഉം
ഉം പിന്നെത്ത
പിന്നെത്താ പ്രതേച്ചോത്തുല്ല
നായിക്കോട്ടെ
എന്ന ആയിക്കോട്ടെ
ഉം